ഹലോ ആഹ് കേൾക്ക്ണ്ട് ആണ്ട് കേക്കണില്ലേ എങ്ങനെ
ക്ലിയർ ഉണ്ടോ ആ ഇപ്പൊ ഓക്കെ ഇജ് പറ്റേ കട്ട് ആക്കിട്ടില്ലല്ലേ
അതെ ഉം ഞാൻ ഇപ്പം നോക്കി രണ്ടോടത്തന്ന് സൗണ്ട് കോക്ക്ണ്ടോ നോക്കിയതാ റെഡി ആഹ് ഫുഡ് കഴിച്ചു ആഹ്‌ ഫുഡ്‌ കഴിച്ചു കെടാക്കനായി
മക്കളൊക്കെ ഒറങ്ങിയപ്പോ ആഹ് അവര് കെടന്ന്
ഉം അവട ഓല് കെടന്നോ
ആഹ് ആഹ് ആഹ് പിന്നെ മയണ്ടോ?
മഴ ഇന്നിപ്പോ മഴ ഇണ്ടായിനി ഇന്നിപ്പോ രാവിലെ ഒരു നല്ല മഴയില്ല എന്നാലും ഇങ്ങ പാറിക്കൊണ്ട് ഇങ്ങനെ നി ക്കണേണി പെരുമഴയായിട്ട് പെയ്യ്തിട്ടുല്ല ആഹ് പിന്നെ ഏഹ് ഉച്ചക്ക് ശേ ഷം പെയ്തില ഉച്ചക്ക് ശേഷം ഒക്കെ ഇങ്ങനെ മൂടി നിക്കണ് ണ്ട് വെയില ക്കണ് ണ്ട് ഉച്ചക്ക് ശേഷം മഴ പെയ്തിട്ടില്ല. ഞാപ്പോ ഇന്നിപ്പോ എനിക്ക് എന്താ കുട്ടിക്ക് മദ്രസക്ക് ജുബ വാണം പറഞ്ഞു.
ഉം അപ്പോ എത്ര ക്ലാസ്സിലാ രണ്ടിലാ
ഒന്നില് ഒന്ന് ക്കും വേണം ജൂബ ഓലൊക്കെ ആ വെ ആ വെള്ള ജുബക്കെ ഇട്ട് പോയലെ രസണ്ടാകു
ഉം കോട്ടന്നല്ല ഒന്ന് പോളിസ്റ്ററാണോ സംശയണ്ട് കണ്ടിട്ട് ആഹ് ആ മിൻസല്ല സൈസ്ശീലെയാണ് പോളിസ്റ്ററേ ക്കെതാ പോളിസ്റുംങ്ങോട്ടനുംക്കെ ഏതാച്ചറീല
ഉം മൽ കോട്ടനായ മണ്ണാടിച്ച പോയി കിട്ടാകൊറച്ച് പണിയണേ
ആഹ പിന്നെ ഓലത്റിയവേ ചളിയാ വെ ആ തിരുമ്പണ പിന്നെ ഒരു കൂട്ട ഇപ്പവാങ്ങീട്ടുള്ളൂ, മദ്രസ് ഇട്ടന്ന് തിരുമ്പാലും പിറ്റന്നന്ന് മദ്രസ് പോകുമ്പോത്തിനല്ലേ, സ്കൂളിന്റെ ആതിരി ല്ലല്ലോ. അങ്ങനെ എഴുതിഞ്ഞു മാണെ ആ പാൻറ ഉണ്ട്. അപ്പൊ, അങ്ങനെ വാങ്ങി. അറനൂറ്.
ഏ്. അത്രണ്ട് ലെ ചെറിയ കുട്ടിയൽ ദേന്.
ഉം. അത്രൊക്കെ ഉണ്ട് ചെറിയ നിന്നോട് മുന്നൂറുപ്യൊക്കെ ഉണ്ടാവുള്ളൂ പോയക്കെപ്പ മറ്റേ ഞാൻ മുബനോട് ചോയിച്ചിനി.
ആ ആ
അപ്പോഓള്, ഐഫുനെ
ആ ആ
വാങ്ങി
ക്ഷ, ഇവൾദെ ഇണ്ടായിനി അഹ് പറ്റന്താ അറീലല്ലോ, അഹ് കുറച്ച് വലുപ്പ ഏറയ്ക്കാരം അഹ് ചെള്ളിയല്ല എ്റെ
സോയിനന്റെല്ലേ.
ഓന് ദർസ്ക്ക്‌വാങ്ങിയേ. അത അത് ജുബ്ബച്ച ജുബ്ബ
ഇത് മുട്ടിന്റെ അത്ര. അപ്പൊ ഒന്ന് ങ്ങീട്ട്ള്ളൂ. വേണെങ്കി പിന്നെ വാങ്ങ, യ്ന്റെ ടെക്കുടെ, ഉസ്താദ് പറഞ്ഞ രണ്ടക്കെകളറുഉണ്ടാമ്പേ അനൊക്കെണ്ട ഐന് കുഴപ്പല്ലല്ലോ ആ ഒന്ന് മതിയല്ലോ.
തുള്ളി മരുന്ന് കെടുത്തേജ്
ആ. ന്ന് കൊടുത്താ എനിക്കറിലയ്നി. ന്റെ വാട്സആപ്പി നമ്പർ മാറിടീ ഇന്ന്. ഇതിന്പോയിനി, അപ്പൊ പിന്നെ അത്തൂന് ഓള് നെ. ഞാൻ കുട്ടിക്ക് തുള്ളിമാരുന്ന് കൊടുത്തു പോരാണ്, ഓള്ന്ന് വന്നിന്ന് എന്നെ കണ്ടീനോ
ഹെ
അന്റെ വന്നീനിറന്ന്
ഏ, അങ്ങട്ട് വന്നീനോ
അട്ട് വന്നാ പോയിച്ചന്ന് വലങ്ങ്റീണ്ട് റഞ്ഞു. ഒരു ചുവപ്പ്കാറിലയ്നി ആ അ പെരേക്ക് വെലങ്ങ്മുറിഞ്ഞ് പോവുണ്ട് തങ്ങളവിടു
ഏ ഏ ഓളങ്ങട്ടെ ത്തിനോ അതോ ഈ റോട്ട്ക്ക് കേറിട്ടോ
അതങ്ങനെ അവിടെ എത്തിയപ്പന്നൊവുന്നുണ്ട് എത്തീട്ട് വണ്ടി നിർത്തിയില്ല അതിന്റെ മുന്നെണ്ടെ പോണെ തിരീനെ കണ്ടു പെരേക്ക്
ഓല് അല്ല ബന് ചോപ്പിന് കൊ കുകട്ടീനേ
ആ
വിശ്വത്ത്
ആര്
ഓളെ മാപ്പിള
ആ ഒരു ചോപ്പും അല്ല മുന്തിരികളറും അല്ല അങ്ങനത്തെ ഒരു സൈസ് തന്നെ
എന്നാ ഒരു ഇന്ത് ഓളൊരു വെള്ള പുള്ളി ചുരിതാറാണോ
ആ ആ
ആ എന്നാ അതിനേ ഞാനെ അതിന്ന് മുഞ്ഞ് കൊടു ടെന്ന് പ ങ്ങളറിഞ്ഞ് വര്വല്ലെ അപ്പോ അങ്ങ് അത് ചെങ്ങായി നോക്കണ്ട് പിന്നെ നോക്കി ചെയ്തു അറിയാത്ത ഒരാളായി ഞ്ഞെ ഞാ അറിയില്ലോ പിന്നെ പെണ്ണിനെ നോക്കടി തിണ്ടിങ്ങാട വണ്ടീന്ന്റങ്ങാ പൊറത്തേക്ക് അപ്പൊ അവരെ ബാക്കെ കാണണുള്ളൂ അപ്പൊ അയിന് നോക്കടി അയിന്റെ കണ്ടതുല്ലന്ന് അതീക്കുന്നാനേ മ്മായി ഓള് പറഞ്ഞതാണ് അവേന്നെ അതൊക്കെ അവ ഇങ്ങ് നോക്കണ്‌ണ്ടേ ക്ഷെ നിക്ക് അറിയണ്ടേ നിക്ക് അറിയില്ലല്ലോ
ആഹ് ഓള് പറഞ്ഞെട്ടിനി ആണ് ഇങ്ങ തോന്നി പിന്നെ ങ്ങട്ട് കൊറഞ്ഞ പറഞ്ഞോള്ളൂ
അപ്പൊ അവള് പറഞ്ഞതപങ്ങണ്ട്, അപ്പൊ ടീച്ചർക്ക് ഞാൻ വിളിച്ചോക്കി അപ്പ ടീച്ചർ താ ഇണ്ട് പറഞ്ഞ് ഇങ്ങളെ നമ്പറ് വാട്സപ്പിൽ ഇല്ലാത്തൊണ്ടാണറിയാഞ്ഞേ പറഞ്ഞാണ്ട്
ഏഹ്, വാട്സപ്പില് സ്റ്റാറ്റസൊക്കെ കണ്ടോ എന്റെ
ആഹ്, അതന്നെ ആരാചോയിചീനി ആഹ് ഞാൻ കണ്ട് എനിക്ക് തോന്നിനി വരുന്ന് ഇനിപ്പ അവു ത്ത്തീല് വരോ വരണ്ടാത
ഏഹ്, അത് മരിയോളല്ലേ
ആഹ് അതാണ് രജിനി മെമ്പറ്.
ഏഹ് ഇങ്ങളെ അടുത്ത് അതന്നെയാണ്
ഏഹ് ഞങ്ങളവിടെ വെ രല്ലെ അത് അ എത്തൽ പള്ളിയാളി ത്തെ ഞങ്ങള് ഇങ്ങട്ട് വേറെ വാടക ത്തിയില്ലേ ഒമ്പതാ
അപ്പൊ അമ്മളടുത്തെ അടുത്ത വാർഡിലൊക്കെ ഇതല്ലേ
ആഹ്, ഞമ്മളവിടുന്ന് ഞമ്മള് അതന്നലെ നമ്മള് പറമ്പിന്റെ അവിടുന്നങ്ങട്ട് ഒമ്പതാം വാർഡാണ്. അവിടുന്നിങ്ങട്ടില്ലേ എട്ടോ ഏതാച്ചറീല്ല ഇഞ്ഞ്
ആഹ്, അപ്പൊ ഇങ്ങൾക്കും ഓൽ ഇബൽക്കും ഒരു മെമ്പറല്ല
മറ്റത് ഒന്നായിട്ട് പതിനാലാം വാർഡല്ലേനോ, ഇപ്പോ കൊറച്ചിച്ചെ കുറച്ചിച്ചെ മാറില്ലേ, ഞങ്ങള അവിടെപ്പോ വേറെ ഇതാക്കിന്നണ്. പക്ഷെ ഞങ്ങളെ അംഗൽവാടി അയിലാ പെട ആ വാർഡില പെട്ണത്, പെ പെരന്റവിട്ത്തെ അതോണ്ടാണാ റജിനി അന്ന് അപ്പൊ അവിടുരുന്ന് ഞങ്ങൾ വര്ണ പാടെന്ന് ഫോട്ടട്ത്ത്. അപ്പൊ കുട്ടിക്ക് തുള്ളിമരുന്ന് കൊട്ക്ക്ണ ഫോട്ടട്ക്ക്ണണ്ടിനി
ആഹ് ആഹ്, ഞാൻ കൊടുത്തു. ഇന്ക്ക്‌ അറിയില്ലെനി ട്ടോ ഇല്ലത്
ഏഹ്, ഇപ്പൊ ഞാൻ മ ഇബടിംണ്ടല്ലോ അങ്ങാടിലും
അതല്ല, ഞാനങ്ങ് അങ്ങാടിക്കൂടെല്ലേ പൊന്നേ
അങ്ങാടില് സ്റ്റോ ബസ്സ് കാത്ത്ക്ക്‌ണ അവിടെ, നമ്മള് നമ്മളോടുക്കില്ല ബസ് ആഹ് ബസ് കാത്ത്ക്ക്‌ണ അവിടെണ്ട് ഷെഡ് ടെട്ടാണ്ട് നേഴ്സുമാര് കൊടുക്ക്‌ണ്. പെണ്ണ്ങ്ങള്ങ്ങ് വന്ന് കൊടുക്ക്‌ണ്ട് കുട്ടിയെൾക്ക്‌
ഉം, ഉം ഞാനിന്നങ്ങട്ട് പോവാത്തോണ്ടേ
ആഹ്, അത് എത്ര വരെല്ലെ കുത്തിവെപ്പ്‌ വരേണ്ട് അഞ്ചണി
അഞ്ച്, അഞ്ച്, ആഹ് അഞ്ച്യ്സരെ ഉം, ഉം അയ് പിന്നെ പിറ്റേ ദിവസം വീടുകളിൽ വന്ന്കാണ്ടല്ലേ കൊടുക്കല്
അങ്ങനിംണ്ടോ എന്നി
അങ്ങനെണ്ട് അത് കഴിഞ്ഞ പിറ്റെ എന്താച്ചാ നല്ലത് അന്ന് കൊടുക്ക്‌ണതാ പൊട്ടിച്ച പാടന്നെ ഫ്രിഡ്ജി അത് പിന്നെ ഓല് ബാക്കി ഫ്രിഡ്ജി ൽ വെച്ച് നളെ കൊണ്ടുര, നല്ലതങ്ങനെയാണ് കൊടുക്കണേ അന്നന്നെ കൊ ക്ക, ഫ്രഷായത് കൊടുക്ക.
ആഹ് ആഹ് ആഹ്
കൊടുക്കാത്തോല് പിന്നെ കൊയപ്പുല്ല കൊടുക്കാണെ അങ്ങനെ കൊടുക്കാ നല്ലത് പിറ്റേന്ന് മരുന്ന് വെച്ച്കാണ്ട് ആഹ് ഇണ്ടെ, പിന്നെ പിറ്റേ ദിവസം കൊണ്ട വരല്ലാണ്. ഇവിടെ പിന്നെ ഓല് രാവിലെ തന്നെ സ്കൂ ൾക്കൊണതോണ്ടെയ് പിന്നെ കൊടുക്കണ്ട വിചാരിച്ച്.
അതാണ് ഇനി സ്കൂള്ലുണ്ടാവൂലേ, സ്കൂളില് ഒന്നാം ക്ലാസ് മുതൽ അഞ്ച അഞ്ചയസ് കഴിഞ്ഞല്ലല്ലേ, ആഹ് അപ്പൊ ബെ കഴിഞ്ഞുണ്ടാവും എൽ കെ ജി യു കെ ജി ഉണ്ടാവും
അങ്ങോട്ടൊന്നും പോണ്ടക്കാ പോലക്കാ വീട്ടക്കൊക്കെ അങ്ങനെ വരെന്നണ്ടാവന്ന്
ആഹ
അജ പിന്നെന്താ പറയാ ഉം പിന്നെന്താ അങ്ങനെ പോണ് പ്രത്യേകിച്ചൊന്നും
എന്നിട്ട് എപ്പഴ വരന്ന് പോന്നു
പോകുന്നത് അഞ്ച് അഞ്ച അതിറ അഞ്ച് കാലസിന
ഉം താത്തണ്ടായിനോ
ആ ഉണ്ടായി ബിരിയമ്മ ടീച്ചർണ്ടായിനേ ബിരിയമ്മ ടീച്ചറ് അറങ്ങിയ പെണ്ണി ഒരു പെണ്ണ് കുട്ടീെ കൊണ്ട ഇപ്പോൾ പോണ് ഓളഷീൽ പോണ് ഇപ്പോൾ കറുണ്ട് ഞങ്ങൾ എത്ര നേരം അവിടെ കാത്ത് കഴിഞ്ഞ വരാൻ ആരുടെ മ അച്ഛനി അയില്ലേ ഇിട്ട് ഇപ്പൊ ഈ സമയത്ത് വരുന്ന എന്നൊക്കെ പറണ്ട രോടുത്തച്ച് പോന്ന അഞ്ച ോോട് നക്കണ്ടേ ആ ആളണ്ടെങ്കിൽ ൊക്കെ കടന്ന്
ഓല നിക്കലേ ഒഓലക്ക് ഇന്നരു ലീവ് കിട്ടണല്ലേ ഇന്ന് കിട്ടാനട്ടല്ലേ
ഉ പണികളൊക്കെ കഴിഞ്ഞിട്ട് ആയിട്ട് വരതേ അപ്പണ്ട്ാ പറയണരേ അല്ല ഗിരി്ജർക്ക് വെിട്ടാണ് പറഞ്ഞിക്കാണ് അവിടുന്ന് കൊടുക്കാൻഞ്ഞ എ പരടുക്കാ കൊണ്ടത് കാരന്ന് ബാക്കിയുള്ളത് ഫ്രിഡ്ജ വക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ നാളെ അവിടുന്ന് മുജരാ അങ്ങത്ത് ന്ന് പറഞ്ഞഞ് പറഞ്ഞിട്ടേനി
ആ എന്നിട്ട് പിരകൾക്ക്ും അ് കൊണ്ടു പോോയിക്കടാം
കൊണ്ടി പോകാം അപ്പൊ പറയണ്ട ഇത്ര നേരം എന്നിട്ട് ഇ പ്ര വര്യാണ് അവിടെ
യദനോ കൊണ്ടടു കൊടുത്തു ഏ
അ ഇന്നടെ പോയി കൊടുത്താൽ മതിേരി ഇ നാളെ കൊടുക്ക എന്താ അറിയില്ല കേട്ടോ
ഏ ഓലത് പറയാൻ പറ്റൊന്നുമില്ല
പൊണ്ണു പറഞ്ഞട്ട
ആഹ് അല്ല പെരേ കേറി വന്നാൽ ഇനി പറ്റൂലെങ്കിൽ
ഉം അടിച്ചത് ഉദ്ദേശിക്കണ്ടേ ആഹ് പിന്നെ ആഹ് ഓക്കെ
ഏയ് തോട്ടിൽ തോണില്ലേ
ആഹ് ആഹ് അതെ
എന്റെലും ഉണ്ടോന്നു ഇനി എന്റെ മെഷീൻ നന്നാക്കിട്ട് വേണ്ടി വരും
ഏയ് ആഹ് അന്റെ താത്ത വാങ്ങണ പറഞ്ഞിട്ടീനി
ആ
ആഹ് ഓ ആഹ് അടച്ചാന് ആരുല്ലേ അല്ല അവനന്റെ അടി അടിച്ചൂടെ
അടച്ച് അതെ എഴുതിയിട്ടാണ് ഇവിടെ ഇനി ഒന്നാമത് ഇപ്പം ഇൻവേർട്ടർ വെയ്ക്കുവേം ചെയ്തു
എങ്ങനെ
ഇൻവേർട്ടർ വെച്ചന്നിപ്പോ അതിന് പത്ത് മുപ്പത് റുപ്പിയ ആയി പിന്നെ ഉം എന്നിട്ടിപ്പോ ഒരു മാസം ആവാൻ ആയിട്ടില്ല പിന്നെ അപ്പാ വെച്ച് പിന്നെ ഡോറ് അവിടെ ഇൻവർട്ടർ കാണുന്നോടുത്ത് റാക്കിന്റെ സിറ്റ് അവിടുത്തെ റൂമിലും
ഡോറും വെച്ചു അ പിന്നെ
ഡോറ് ആഹ്
ഉ
പൊറത്ത്ക്ക് ആഹ് ആഹ് അതിന് ഡോറില്ലേനി
അതിന് മേലെ റേക്കിന് ഡോറില്ലേനി അവര് ഇൻവേർട്ടർ വെച്ചതല്ലേ അപ്പൊ പിന്നെ അങ്ങനെ കാണാതാക്കാൻ വേണ്ടി അങ്ങനെ ആക്കി വെച്ചു അപ്പൊ ഇനി അ കഴിയട്ടെ ഇനി അതിന്റെ കൊറച്ചു പൈസയും കൂടി രണ്ടു റുപ്പിയ എത്രോ കൊടുക്കാണ് എന്നിട്ടാണ് വാങ്ങാന് അല്ലെ
ഏ മെഷീനോ
മെഷീന് ഉം അ കൊണ്ടുവന്ന ആഹ് പോക വേറെന്തന്നാ
വേറൊന്നും പ്രത്യേകിച്ച് എന്നാ പിന്നെ വെക്കാന്നാല് ഉം ആന്നോ